ഹലോ
ഉം എന്താ ആഹ് ഞാൻ പെട്ടന്ന് കട്ടാക്കി എന്താ ഏഹ് ഏഹ് ബിസ്യായ്നോ
അല്ല
ഉം അല്ല ഞാൻ കോള് എടുക്കാൻ വൈകിയപ്പഴേ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് അയ് ശരി
ത്ങ്ങനെ അടിച്ചു ഏഹ് ചേ ഞാൻ പറഞ്ഞ ചിലരെ എന്താ ഏഹ് ആഹ് തുടക്കത്തിൽ കൊടുക്കും
ഉം ആ ഉണ്ടാവരിക്കും ഉം ചെ ചെലോൽത് ഇങ്ങനെ ഷുഗർ നിൻക്ക് ഷുഗറ്ണ്ടോ?
ഇല്ല അന്നൊന്നുംല്ലായിരുന്നു. പിനെ ഞാന് അങ്ങനെ ഷുഗർ ഇല്ല ഷുഗറ് അതുപോലെന്നെ ഉപ്പ്ട്ട് കാണ്ട് അധിക അതൊക്കെ ഞാൻ കണ്ട്രോളെയ്യലുണ്ട് ഇപ്പൊ തന്നെ അദ്യം തന്നെ കണ്ട്രോളെയ്യലുണ്ട്. പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് അങ്ങൻ ത്തൊന്നും അധികം കഴിക്ക ബേക്കറി അയ്റ്റംസ്. കഴിക്കെല്ല.
ആ അയ് ശരി ശെ ചെലോൽക്ക് ങ്ങനെ ഫുഡ് കൺട്രോളെയ്താലും ചെലോൽക്ക് ഇങ്ങനെ ആ സമയത്തൊരു ഷുഗറ് വരും.
പശേ അങ്ങനെല്ല തൊടക്കത്തില് ഇല്ലാത്തത ണെങ്കി കൊയ്പ്പല്ല. പശേ ഒരു അഞ്ചാറ് മാസക്കെ കഴിഞ്ഞി ത്തിരി അസുഖത്തിലൊക്കെ വര്നാ ണെങ്കില് ആ അല്ല അതും അതല്ലേ അതും വല്യ പ്രഷലാ ചേലോൽക്ക് തൊ ക്കം മുതലേ ണ്ടാവും.
ഉം
ക്കാണ് ഭാവില് പ്രശ്നം വരുള്ളു പർഞ്ഞ് മറ്റേത്പ്രഗ്രനൻസിയില് അതാണങ്ങന അങ്ങനെ പോ
ആ പ്ര പ്രഗ്നൻസി ചെലോൽക്ക് എന്താ പറയ്യാ ഇപ്പം സ്ഥിരായിട്ട് ഗുളികകുടിക്കുന്നവരുണ്ടാവും പക്ഷേ ഇത് പറഞ്ഞാ പ്രഗ്നന്റ്റ് സമയത്ത് മാത്രം ണ്ടാവുണോല്ണ്ടാവും ഷുഗറ് എനിക്ക് തൈറോയ്ഡ് മോള സമയത്തുണ്ടായിരുന്നു ആ സ സമയത്ത് മാത്രം അത് അങ്ങനെ അതൊക്കെ ചെല സമയത്ത് ആ സമയത്ത് മാത്രം വരും ഇപ്പം എനിക്ക് ബ്ല രക്തത്തിന്റെ അള അളവ് കുറവെന്നേ
ആ എന്തായിന്നിട്ട് ആ
അത് ടെസ്റ്റ് ചെയ്തോന്ന് പിന്നെ ചോയ്ക്കും നമ്മ് എൻ എൻക്കിന്നോട് ടെസ്റ്റ് ചെയ്യാൻ പറ ഞ്ഞിരുന്നോന്നന്നെ അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ചെയ്തില്ലാറഞ്ഞു അപ്പൊഞ്ഞി ആള് അടുത്ത പ്രാവശ്യം വരുമ്പം ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് പ്പൊ കൊർച്ചീസം ഗുളിക കുടിച്ചണല്ലോ
ആ അല്ല ആദ്യ കുടിക്കലില്ലപ്പോ
അല്ല ആദ്യ കുടികല്ണ്ട്
അ അതേ ഞാൻ ചോയിച്ചേ കാൽസ്യ ത്തിന്റെഉം
കാൽസ്യത്തിന്റെ അയേൺന്റെ കുടിക്ണു പക്ഷെ ഇൻക്കത് ഭയ്ങ്കര ഗ്യാസാ ന്നട്ട്പ്പ ഞാൻ എട്ക്കട്ക്ക് സ്കിപ്പെയ്യലാ ഇപ്പൊ ഇപ്പൊ ഇജ് എന്നട്ട് മാറ്റ് എഴുതി തന്നു
ഉം അതാ പി എൽ കിറ്റ് അർഞ്ഞ അതാണോ കഴിക്കല്
അത് കഴിക്കേണ്ടാണ് പറഞ് അത് കഴിച്ച്ണോൽക്ക് രക്തകൊറവ്ണ്ട്ന്ന് പർഞ്ഞു അതേയ്രുന്നു കഴിച്ചിരുന്നത്
ആ കൊറവുണ്ട് ന്നോ
ആ രക്ത കൊറവ് വരുന്നുണ്ട്ന്ന് പർഞ് അ ഏത് ആ കാൽസ്യം ആഹ ഈ പറയണ തല്ലേ ഇവിട്ന്ന് കിട്ടണല്ലേ
അതല്ല ഹോസ്പിറ്റൽന്ന് വാങ്ങി ക്കണന്നെ പി എൽ കിറ്റ് പറഞ്ഞാണ്ട് രണ്ടും ഒ ഒന്ന് ഒരു വൈറ്റും
ഏഹ് അതേതാ?
അതന്നെ ഇതന്നെയാണ് സംഭവം ആ പി എൽ കി റ്റ് ന്നാണ് അയിന് എന്തോ ഉപകാരം രണ്ടും സെപ്പറേറ്റ് അല്ലാ രണ്ടും ഒരുമിച്ചു ഉണ്ടാവും.
ഏഹ് ഒരു ഒരു ടാബ്ലറ്റോ?
ഒരു ടാബ്ലറ്റില് രണ്ടെണ്ണം ഉണ്ടാവും പക്ഷേ അതല്ലാ രണ്ടും കൂട അയണും കാൽസ്യം കൂടെ ഒരു ഇതിലെന്നെ ഒരുമിച്ച് വരു
ഉം അങ്ങനെണ്ടാ അത് എനിക്കറിയില്ലെടാ ഞാനിപ്പോ പുതിയ കേക്കാ.
അതെന്താ വെച്ചാ രാവിലെ വൈറ്റ് കുടിച്ചാ പിന്നെ രാത്രി ആ റെഡ് കുടിച്ചാ മാറൂല്ല നമ്മക്ക് ഒന്ന് എടുത്താല് അങ്ങനെ ആഹ അങ്ങനെ മറക്കൂല
തന്നെ അങ്ങനെ പി എൽ കിറ്റിന്ന് ചോയ്ിക്കലാ
ഇല്ല എനിക്കിത് അവിടുന്ന് എഴുതി തന്നായിരുന്നു ഞാൻ പിന്നെ ഇവിടുന്ന് കഴിച്ചി എന്നോട് പറഞ്ഞ കൊഴപ്പമല്ല മറ്ററ്റ് കഴിച്ചാലും മതിയുടെ വിട്ടടെ വിട്ട് കഴിച്ചാ മതിയറിഞ്ഞീന ആക്ഷെ ഏ ഇവര് തന്നത് ഡേറ്റ് കഴ്യാനായി ഇതാണ് ഈ ജൂണ് വരെയക്കെ ഉള്ളു ആശാവർക്കർമാര് തന്നത്
അത് അത് കുറേ ദിവസത്തിനുള്ള ലേറ്റ്
ആഹ അത് ജൂൺ വരെ ഉള്ളത് ഒക്കെ തന്നിട്ട ആ ഇപ്പൊ ഞാൻ പിന്നെ അത് കുറച്ചൊക്കെ കുടിിച്ചിന്നു ഇപ്പം പിന്നെ ഞാനൊരു എക്സ്പയറി ഡേറ്റ് ആയില്ലാരിച്ചട്ടണ്ട് ഞാൻ ഒ കുടിിക്ക ല്ല ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങ ക്കാല്
ആ ഞാന് എന്താ പറയാ എല്ലാ പ്രാവശ്യ ഹോസ്പിറ്റല അപ്പൊ അത്യാവശ്യം എമൗണ്ട് വരുല്ലോ അപ്പൊ ഇപ്രാവശ്യം ഞാന് മറ്റേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയാ അപ്പൊ അപ്പൊ ആഷ അവർക്ക് ഞാന് അത് ഞാൻ ആ അത് അത് ഹേ അങ്ങനെ ഉണ്ടോ അത് എല്ലാത്തിനും ഡോസ്
അഹ്ചേലോർക്ക് കൊറവുള്ളത് ആ അത് ആ ഡോസ് കൊറവാ. അനക്കൊക്കെ എന്തായാലും രണ്ടണ്ണം കുടി ക്കേണ്ടിരും. രണ്ട് അല്ലെങ്കിൽ നാല് നേരാക്കി കുടി ക്കേണ്ടിരും. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് ഇത് ഇൻക്ക് ഈ ഗുളിക കുടി ക്ക്ണന്നെ ഇഷ് ട്ടല്ല അപ്പൊ ഒരു നേരണ്ട് കുട്ച്ചും. ആ ഞാൻ മറ്റേ കുടിക്കുമ്പോ വൊമിറ്റ് ചെയ്യല്ണ്ടായിനി
ഉം ശരി ഞാനെന്തായാലും ഇപ്പന്നിട്ട് അത് മാറ്റി വയർ ഒർക്കാ അനക്കീ കാൽസ്യത്തിന്റെ ഗുളിക കുടിക്കിമ്പോ വയർ ഒറക്ക്ണ പ്രശ്നണ്ടോ?
ആ ചെലോർക്ക്ണ്ടാവും അത്.
ഉം ഭയങ്കര പ്രശ്നാണത്. അപ്പം ഇപ്പം ഇന്നലെ ഇന്നലെ തൊട്ട് അപ്പം ഞാന് ഇതും ഗുളികെല്ലേ ഇവിടെണ്ടായിര്ന്ന് അയെന്തിനാ എഴ്‌തീന്ന് മേ അയ് ഡോക്ടറോട് ചോയിച്ചപ്പോ ഡോക് ആ എഴ്തിന് ഡോക്ടറോഡ് ചോയിച്ചപ്പോ ഡോക്ടർ ഇത് മാത്രേ ആന്റിബയോട്ടിക് മാത്രേ കണ്ടൊള്ളൂ. അത് മൂത്ത്രത്തിന്റോ എന്തിന്റോര്ന്ന്. അത് ഇനി കുടിക്കെണ്ടാന്ന് പർൺ
ആ അത് മൂത്രത്തിൽ പൈ
എപ്പളും പൈപ്പ്ണ്ട്. അത് മാറിയിട്ടൊന്നുല്ല.
ഏ
ഒന്നാമത് വെള്ളം കുടിന്റെ പ്രശ്നാണ് ഞാ വെള്ളം കുടിക്കിണ്ട് പക്ഷെ ഇന്നാലും അത്ങ്ങട്ട് കാണ്ന്ന്ല്ല.
നല്ലോം കുടിക്കണോ?
ങ്ങേറാണ്. ഉം കുപ്പി പൊട്ടി ഉം ഡോ റ്ററോഡ് ഞാൻ പറഞ്ഞു കുപ്പി പൊട്ടി പർണു എന്തെ വെള്ളം കുടിക്കാഞ്ഞെ അപ്പം ഡോക്ടർ പർണു കുപ്പി ആ ഡോക്ടർ ചോയിച്ചു കു കുപ്പി പൊട്ടിയോ ചോയിച്ച് നീ ക്ലാസ്സില് കുടിച്ചാ മതി പർണു ആ ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ആട്ടോ നല്ല രസാ ക്യൂട്ടാ അയിനെ കാണാൻ ചെറിയൊര് ഇന്നട്ട് എത്താ പറയാ ദയങ്കര തെരക്കാ ആളെ അട്ത്തെ ഭയങ്കരാ പർണാ രാ ഒര് ഒമ്പത് മണി ആവുമ്പം തന്നെ ഏ അവിടെ ഇരിക്ക്ണ സീറ്റൊ- ക്കെ കം ഫുള്ളായിണ്ടാവും കാരണം അത്രയും ഡോക്ടേഴ്സ് അവിടെണ്ട് പ പക്ഷേ ആ ഡോക്ടർക്കന്ന് പറുമ്പോൾ രാവിലെ തന്നെ ഒരു നൂറാളക്കെ വന്ന് ഇരിക്ക്ണ്ടാവും പിന്നെ നൂറാൾന്ന് പറയുമ്പോ ഈ വെരുന്നൂലും വെരുന്നോലും ഒപ്പ ഉള്ള ബൈസ് സ്റ്റാൻഡറും കുട്ടികളും ഒക്കെക്ക ഇടണ്ടാവല്ലോ കൊറേ ആൾണ്ടാവും അവിടെ ഒര് ഇരിക്കാൻ പോലും സ്ഥലം കിട്ടൂല ഞാന് ന്നരാവിലെ ഏഴ് ഐമ്പപതാ പൂക്കോവിടെ എത്തിയിട്ടുണ്ട്
ആ
അപ്പൊ എന്താ പറയാ എന്നാലും എല്ലാരും നല്ലോണ്ണം കെയർ ചെയ്ത് സംസാരിച്ച് അങ്ങനെയല്ലാം നമ്മൾ ഇങ്ങനെ പേഷ്യൻസ് വരുമ്പ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് ക്ലി ക്ലിയർ ആക്കാനല്ലേ ആ നോക്ക്അ ഇതങ്ങനെയല്ല ഇതെല്ലാ കാര്യങ്ങളുംഏ ചോദിച്ച് മനസ്സിലാക്കി ക്ക് ബൈസ്റ്റാൻഡറെം വിളിച്ച് ഇത് അവര്ക്ക് നമ്മ ഇങ്ങനെ ഇന്ന ഇന്ന ഡോ ഗുളിക എയ്തിട്ട്ണ്ട് ഇത് ഇന്ന സമയത്ത് കൊടുക്കണം നമ്മളോടൊക്കെ ഒരു ഒരു പ്രാവശ്യം പറഞ്ഞട്ടുണ്ടാവും പിന്നെ ആളെം വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കും ഉം നല്ല ഡോക്ടറാ സംസാരൊക്കെ എന്ന നി റ്റാണ് നമുക്ക് ഒരു ഒരു ഇങ്ങനെ ഒരു ടെൻഷൻ തോന്നുല്ല ഈ ഓപ്പറേഷന്റെറെ സമയത്തായാലും ഒക്കെ
ഉം ഉം
അ കൂടാ അന്റെ ഡോക്ടറെങ്ങനെ
ആ എന്റെ ഡോക്ടുങ്ങനതന്നെ ബയങ്കര ഫ്രണ്ട്ലിയ പറഞ്ഞ പോലെ തന്നെ എന്താ ഐനിടക്ക് ഭയങ്കര തിരക്കാ
അതെ
ഭയങ്കര ഫ്രണ്ട്‌ലി അല്ല കുറച്ചൊക്കെ കാണണെങ്കിൽ കുറ കാലങ്ങളായിട്ട് നമ്മള് കാണിചണ ആൾ കറക ഉണ്ടല്ലോ ഓരൊക്കെ കണ്ടാലേ ഓരിം കൂടാ ആ ആ പിന്നെ മൂത്തന്റെ ഓന് ചെറ അഞ്ചാം ക്ലാസ്സിൽ എത്തിണ് ഓനെ ഈ ഡോക്ടറിനു കാണിച്ചത് ഓന്റെ ഡെലിവറിക്ക് എന്നിട്ട് ഞാൻ ഹോസ്പിറ്റ ഇല്ലേ എനിക്കാ സർജറിക്ക് കിടന്ന സമയത്ത്
ഉം
ഓ അത് കണ്ടിട്ടേ ആ ഇതല്ലേ ബ്രദറ് ഇതാണ് ലൈബ്രദർ എന്ന് പറഞ്ഞോണ്ട് ഓരോടങ്ങ് വർത്താനം പറയുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഡോക്റ്റ് ഇവരുമായിട്ട് കുടുംബം അങ്ങനെ എന്തേലും ഉണ്ടാവോ വിചാരിച്ചു ഞാനേ ഇപ്പൊ വൈപ്പിൻ അങ്ങനെ എങ്ങനെങ്കിലും മുത്തശിന്റെ അങ്ങനെ എന്തേലും കുടുംബണ്ട് അപ്പൊ ന കാണിച്ചതാണ് അപ്പൊ അതാണ്
അത് ശരി അത്രയും ആ ആ അറിയാം ഉം ആ ചെല ഡോക്ടേഴ്സ് അങ്ങനെയാ ചില ഡോക്ടേഴ്സ് കണ്ടാൽ പോലും ജാട ആയിരി ക്കും ഇപ്പം നാളെ ഞാൻ ഇതേപോലെ ഈ ഒരു ബുധനാഴ്ച അത് ബുധനും ശനിയും മാത്രമേ ഉള്ളൂ അതിന്റെ ഓ പി എല്ലാ ദിവസവും അത്ണ്ട്. പക്ഷേ ഓപി ആ ദിവസം മാത്ര ഒള്ളൂ അന്ന്ട്ട് എന്താ പറ എൻക്ക് നമുക്ക് ഈ അഞ്ചാം മാസ്ത്തെ സ്കാനിങ് അറിണത് നമ്മള് വിചാരിച്ച ഡേറ്റിന് കിട്ടൂലാലോ അതുപോലെ പർഞ്ഞാ ആ ഡേ പീരീഡ്സിനും ആ ദിവസം നമ്മള് പോണം അപ്പ ഈ ഡോപ്പി ഇല്ലാത്ത ദിവസാ ഞാൻ പോയത് ന്ന്ട്ട് എന്താ പറയാ കാൺച്ച് കഴിഞ്ഞപ്പം ഡോക്ടർ ഇണ്ടോന്ന് ചോയ്ച്ചു അപ്പം ഡോക്ടർ എന്തോ റൗൺസ് ഒക്കെ കഴിഞ്ഞ് വെരാ അപ്പം ഞാന് ഇങ്ങനെ അത് വേറൊരു ഡോക്ടേഴ്സിന്റെ റൂമാ അവിടെ അപ്പം നമ്മള് പോറത്തില് ചെരുപ്പ് ഊരോല്ലോ അപ്പ ചെരു അതിങ്ങനെ കൈക്കൊണ്ട്ങ്ങനെ ഹൈ എന്നിട്ട് അതൊന്നും ആവശ്യല്ല കൈകൊണ്ടും മോഖകൊണ്ടൊക്കെ ഇങ്ങനെ ഒര് അപ്പ ഇന്റെ ആ ഹസ്ബന്റ് പറയാ മേ ഒരു ജാഡയില്ല അല്ലെങ്കി അങ്ങനെ പറയില്ലല്ലോ കൂടുതൽ ആൾക്കാരും എന്താണ് ഇവിടെ എങ്ങനെ പ്പിട്ട് കേറി അങ്ങനെക്കെരു അല്ലെ ഒരു സ്ട്രിറ്റ് ആവ്ണേ ഒര് താ സ്വഭാവാണല്ലോ അങ്ങനെ പക്ഷെ അങ്ങനെ നല്ലൊരു ഡോക് ട്ടാണ് ഒരു കൂളായിട്ട് ഏഹ് അങ്ങനൊരു അമ്മ പോയൊരു കു ട്ടികളെമാരി തോന്നും അയിനെ കണ്ടാല് ഉം അങ്ങനെ
ആണ്
ആഹ് സമാധാനമാണ് ആഹ്
കാണിക്കാൻ പോകുമ്പളായാലും ഇനിയിപ്പം നമ്മളെ ഡെലിവറീന്റെ സമയത്തായാലും ഒക്കെ നമുക്കൊരു സമാധാനില്ലേ എല്ലാ കാര്യങ്ങളും തൊറന്നു ചോദിക്ക്യാ ഏഹ് നമുക്കൊരു ഉത്തരം കിട്ടും അങ്ങനെക്കൊള്ളൊരു പ്രതീക്ഷ ഒണ്ടാവുവല്ലോ ഉം അങ്ങനെ
ആ ചെലരങ്ങനെ ചൂടാവണ അങ്ങനെ പേടിയാവും
ആഹ് ഒന്ന് നമക്ക് ഒരു കാര്യങ്ങള് ചെല ആഹ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ പറ്റൂല ചെല ഡോക്ടേഴ്സിനോട് എനിക്ക് ആദ്യ ഇപ്പ രണ്ട് ഡോക്ടേഴ്സ് ആന്ന് തോന്നുന്നു വെരുന്നെ ഒന്നും ചോയിക്കാൻ പറ്റില്ല ഇങ്ങട് പറയണ മാത്രം കേ
എവിടുത്ത ആഹ് അങ്ങനെ ആവുമ്പോക്കെന്നന്നെയൊരു പേടി ആഹ്
പേടിയാ അതാണ് പിന്നെ എന്താണനക്ക്
ആ എന്നായിക്കോട്ടെ
എന്നാ ശെരി ഇപ്പ വിളിക്കാൻ പറ്റോ ഇനി ഞാൻ എന്റെ പണി കയിഞ്ഞിട്ട് വിളിക്കാ
ആ ആയിക്കോട്ടെ
ഉം